ആഹ എന്തൊക്കെയ വിശേഷം? ഉം എന്താ മഴയൊക്കെ ഉണ്ടോ?
മഴ രാവിലെ നല്ല മഴായിന്ന്. ഉം ഇപ്പം കൊറവുണ്ട് ഇപ്പ വെളിച്ചം കാണാണ്ട്. പിന്നെ എന്താ അറില ഉ അവിടെ എങ്ങനെ ആഹ എപ്പളും മയണ്ടല്ലേ ആ ആഹ ആഹ
വെയിലർച്ചിട്ടില്ല
ആ വെയിലർ ഉ
പിന്നെ
വേറെന്തൊക്കെ ഫുഡൊക്കെ ആയോ
ആഹ ഫുഡൊക്കെ ആയി പണികള് മുഴുവനായിട്ടില്ല അ തിരുമ്പി കുളി കാണ്ട് ഏഹ് ഏഹ്
ആ ഇല്ല കഴിഞ്ഞിട്ടില്ല തിരിമ്പി കുളിക്കാണ്ട് മക്കള് പോയിട്ടാണ് തിരിമ്പി കുളിക്കാർ അവര് പോണ അത്ര കഹക്കാലേ ആകൂല പോണാലും ഒന്ന് കഴിക്കാന്നൊക്ക അ അത് കഴൂല പത്ത് മണി ആവാനാവും
ഏ ആ അപ്പഴേക്ക കഴിയണില്ലാറല്ലേ അത കഴിഞ്ഞിട്ട്
ആഹ
ലാവിഷായിട്ട് കഴിയുന്നതാണ് ഇത് നമ്മള് അർജന്റന് ചെയ്താല് ശരി ക്കക ശരി
ശരിയാവൂല്ല സാവധാനം എടുത്ത എല്ല റെഡിക്കായിക്കോളും
അതന്നെ
ഉം
പിന്നെ എന്തൊക്കെയ എന്നിട്ട് ഇന്ന് കൂട്ടൻ എന്താ
കൂട്ടാന് ചോറ വെച്ചച്ചണ് കറിയുന്നു ഇണ്ടാക്കിയ ചിക്കൻ എന്താ എന്താ ആഹ് സാധനം ഇണ്ടാക്കള്ളൂ ചെപ്പോ ഇണ്ടാക്കും ചെിലപ്പോ രാവിലത്തെന്നെ എന്താക്ക മക്കള് വന്നിട്ട് ചെറപ്പ ഉണ്ടാക്കുള്ളൂ ഞാൻ ഒറ്റക്കള്ള അപ്പൊ രാവിലത്തെ കാര്യം ഉണ്ടെങ്കിൽ
ആഹ് കൂട്ടോ ആ ഞാനും അങ്ങനെയൊക്കെ തന്നെ എനിക്കും നല്ലത്തെ കറിയുണ്ട് ഉ പിന്നെ ചോറൊക്കെ വെച്ചു ചോറു ഉപ്പേരി ആഹ മക്കള് പോയി
ആഹ ഫുഡ് ടെ ഇണ്ടാവും കൊണ്ടോണോ ആഹ
നിങ്ങളങ്ങനെ ചോറ് വെക്കാറ് റൈ
ഏ റൈസ് കുക്കർ ല വെക്കല ഞാന് കൊറച്ച കൊറച്ചടി വെക്കുള്ളു അപ്പൊ കുക്കറൽ ഒരു കൂക്ക കൂക്കിച്ച അത് വലോം വെള്ളം പറഞ്ഞാണ്ട്
ആഹ ആഹ് അങ്ങനെ എന്നാലും അതൊരു കൊഴപ്പല്ലേ കാരം
വേവള്ള അരിയ ആവുമ്പോ അത്ര കൊഴപ്പുണ്ടാവൂല ഉ അ നമ്മ കറ്റക്കാൻ പറ്റ ആണുങ്ങളൊന്നണ്ടാവക്പ പറ്റൂല പത്ത് കൂട്ട മറ്റേ കാവ്യ നമലങ്ങനായന കിട്ടിയ കഴിക്കല്ല
മ്മ്ഹ് മ്മ്ഹ്ഹ്
ഉം
ഉ
പിന്നെ ആരെങ്കിലൊക്കെ ഉണ്ടാവുമ്പോ തീയ്യത്തിക്കും
ആഹ ആഹ ഏ അടു പ്പ കത്തിക്കോ ആഹ
വിറകൊക്കെ ഇണ്ടാ അപ്പൊ പിന്നെ അത് കാണുമ്പോ കത്തിക്കഞ്ഞൊരു പൂതിയ ആഹ
കൊറച്ച ആൾക്കാർക്ക് ഈ മൂന്നാളല്ലേ ഉള്ളത് ഞങ്ങക്ക് ആ തീ പിടിപ്പിക്കണ മുതല വെറുതൊരു പൊട്ടം പണിട്ക്കണ പോലെ തോന്നായിരിക്കും ആകെ പരന്ന് പിന്നെ വറകും വറക് മ്മ ചളീം ഒക്കെ ആകെ പരന്ന് വൃത്തിയേട ആ വൃത്തി ആ അരിയായി ഈ യോ ആകെ ഒരു നാഴി അരിയാണ് വാണ്ട ത് ഒരു ദിവസത്തിന് ആ അതിന് യമ്മള് എന്താ തീയ് വിറകടപ്പ് കത്തിക്ക്ണത് മൊ തലാവൂല ആ അത് വൃത്തികേടാവന്നല്ലാതെ അപ്പൊ- അത് വിചാരിച്ചിട്ട് കത്തിക്കൂല ഇപ്പൊ ഇപ്പൊ പിന്നെ മഴയെയ്ത് ആകെ നനയും ചെയ് തു വറകൊക്കെ ഷീറ്റിന്റെ ചോട്ടിലായിരുന്നുട്ടോ എന്താ അടുക്കള വാത്ത് ഉമ്മറ തന്നെ ആയിരുന്നു അപ്പോ ആഹ അപ്പോ പാമ്പ് വരിയ അപ്പൊ ആ പാമ്പിന്റെ കാലം ഉണ്ടായിരിന്നല്ലോ പാമ്പ് വന്നിട്ട്
ആ
മുറ്റൊക്കെ നല്ല വൃത്തില്ല മുറ്റാണ് മറ്റേ ആ മെറ്റലൊക്കെ ഇട്ടെ എന്താ കട്ടക്കെട്ട മുറ്റാണ് പക്ഷെ എന്നാലും വരുംന്ന് പറയാ കാടൊന്നുംല്ല അപ്പറത്തുംപ്പറത്തൊക്കെണ്ട് കാട് തൊടു എന്താ ഒഴിഞ് കിടക്ക്ണെ തൊടുകളൊക്കെ തൊട്ക ണ്ട് അപ്പൊ വന്നിട്ട് എല്ലാ പാമ്പും വന്നങ്ങാണ്ട് ഈ വറകിന്റെ ചോട്ട ട്ട്ക്ക് പോക അപ്പൊ ആ അപ്പൊ പേടിയാണ് അപ്പൊ വറകൊക്കെ പിന്നെ എടുത്ത് ഞാന് മേലെ കൊണ്ടേയി അടുക്കി ഇപ്പോ മേലെ ഷീറ്റില്ല
ആ ശരി പോയി ആ ഞാനും അങ്ങനെ മേലെ വെച്ചത് ഉം
കത്തിക്കാനും കോലല്ല ഇനിപ്പോ മഴക്കാലൊക്കെ കഴിയുമ്പത്തിന് വറകൊക്കെ എന്താവും ന്നാവോ പിന്നെ കത്തി ഉണ്ടാവും ഉം ഇഞ്ഞൊന്ന് വാങ്ങണം ആ ഒരു കവർണ്ട് ഇന്റെറ അടുത്ത് പക്ഷെ അതിനൊക്കെ ങ്ങനെ അവിടെവിടെ ഓരോ ഓട്ടകൾ
ആ ആ ആ ആ നനഞ്ഞ കേ എന്താ കേടരും പറഞ്ഞേക്കാമാ വിറക് ഉം ആ വെള്ള പിടിച്ച ആ ഞാൻ കവറക്കെട്ടക്ക്ണ് അവിടെ അങ്ങനെ കടക്കന്നെ പിന്നെ വീടിന്റെ മുകളിൽ വെച്ചക്കെ കേടാ വീടിന്ന് കേടാ അങ്ങനെയും പറയി
ആ അങ്ങനെ പറയാറുണ്ട് പ്പന്റെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്ത്ക്കന്നെ അല്ലാതപ്പാതൊക്ക എവിടെ വെക്ക ആ അതന്നെ പുറത്ത് നല്ലെ സൈഫായ സ്ഥലത്ത് വെച്ചതാണ് പ്പഅത് അപ്പൊ നമ്മക്ക് ഭീഷ ഷണിയായി മാറിയത് ഏ ആ എന്നീ ഈ പാമ്പിന്റെ കാലത്ത് പാമ്പിനൊക്കെ കണ്ടിന്നോ അവിടൊക്കെ പാമ്പ എങ്ങനെ
ചെന്നപ്പോ ഒന്ന് കാണലും ഉണ്ടായിനറിയ പാമ്പിനെ ഇവിടെക്കങ്ങന കാണ എടക്ക് അ ആ ഭയങ്കര ഇക്ക് പേടിയാ അപ്പൊ ഫോൺ
ഉം
ആ ഞാനും അങ്ങനെട വെറക്ക് കൊറച്ച്
ആഹ്
ഓരോ കാലത്ത് ഓരോ ഭീഷണികളാണ്ന്നറയ് ഇപ്പൊ ഇനി കൊറച്ച് കഴിഞ്ഞാതൊ എന്താ തെരുവ് നായ്
മക്കൾക്ക് സ്
ഈ മഴ പെയ്താ കാണാ ആ അതിറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്ടോട്ണ് കാണാ അത് വരെ ഓല് അധികം അങ്ങനെ ഓട്ണന്നതൊന്നും കാണൂ ട്ടോ മഴ പെയ്താ കാണാ അങ്ങോട്ടും ഇങ്ങോട്ട് ട്ടോ തണുപ്പത്താണ് ഓലെറങ്ങാ തോന്ന്ണ്ട്
മദ്രസെലൊക്കെ
ആ ണ്ടേ രണ്ടാളും പോകുന്നുണ്ട്
ക്കൊ അപ്പളാണ് പേ
ആ അപ്പളാണ് പേടി വല്യ മോന് ആ വല്യ കുട്ടി എന്താ ആറ് മണിക്ക് പോകും
ഉം അപ്പളാണ് പേടി ഇപ്പൊ പിന്നെ കൊറെക്കെ നേരം വെളുത്ത്ട്ടാണ് ആറ് മണിയാവ ചെല ടൈമില് ഉം നല്ല ഇരുട്ടായിരിക്കേ അപ്പൊ ഞാൻ കൂടെ പോവും ചെൽപ്പോ പിന്നെ ആൾക്ക് വല്യ ധൈര്യാണ് നായകളൊക്കെ ഭയങ്കരായിട്ട് ഓടിക്കും ക ല്ല് ട്ത്തെറിഞ്ഞും വടി ട്ത്ത്ട്ടും ആ ധൈര്യ ല്ല ആളാണ് ആ പേടിച്ചോടും അപ്പൊ നായകള് പിന്നാലെ കൂടും ഉം ഏ ഹലോ ആ ക്ലിയറില്ലല്ലോ
ചെല സ്ഥല്ത്തെ റേഞ്ചിന്റെ പ്രശ്നുണ്ടോന്ന്ണ്
ആ ആ
ഉം കോഴികളൊക്കെ കണ്ടാ വേഗം ആട്ട്യോടിക്കോള്
ഏ ആ വലുത് പെൺകുട്ട്യാ
പെൺകുട്ട്യാ മൂന്നില
ആ പിന്നെ ചെറുതോ
ചെറ്തൊന്നില്
ആ അത് ആൺകുട്ട്യോ
അതാങ്കുട്ടി ആ
ഉം രണ്ട് ട്ടിളല്ലേ
ആ രണ്ടുട്ടിളാ
ഉം വല്യാള ത്രീലാ പഠിക്ക്ണ്.
ഓളും പോന്നില്ലേ
ആഹ ആ് ന്റെ മോന്റെപ്പം തന്നെണ്
ആഹ പിന്നെ പഠിക്കാനൊക്കെ ഇണ്ടാവല്ലേ
ആഹ് മൂന്നാം ക്ലാസ്സില് എത്തിയപ്പോ അധിക അധികംണ്ട്
ആ ആ അവർക്കട
പഠിക്കാനും ഒക്കെ ഉം ഇപ്പ ഇന്ന് ലഹരി വിരുദ്ധ പോസ്റ്റർ ഉണ്ടാക്കി കൊണ്ടു പോകണ്ടായിരുന്നു
ആഹ ആ ഇപ്പൊ ഗവൺമെന്റ് സ്കൂളപ്പ ഗവൺമെന്റ് സ്കൂളാണ് വർക്ക് കൂടുതല് കൂടുതൽ ഉം
ഇങ്ങളെ കുട്ടികള് ഗവൺമെന്റിലല്ലേ ഉ പോസ്റ്റർണ്ടാക്കാ ഉണ്ടായിന്നില്ലേ
ആാ പോസ്റ്റർ ഇണ്ടാക്കാണ്ടായിന്ന് പിന്നെ ഓരോ സാധന കൊ പറയും പച്ചക്കറികളൊക്കെ പ്രിന്റിംഗ് വെജിറ്റബിൾ പ്രിന്റിംഗ
ആഹ അതൊക്കെ ഉണ്ടാവോ ഏ വിളിക്കുന്ന അതൊന്നുമല്ല
ആയിട്ടുണ്ടാവലേതൊക്കെ
ഇനി എന്താ ബഷീർദിന ക്വിസ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മൂന്നില് എത്തിയപ്പളേ ക്വിസുകളളില് എല്ലാത്തിലും പങ്കെടുപ്പിക്കണ്ട് കുട്ടികളെേറെ മൂന്നാം ക്ലാസ്സത്തവരെ അപ്പൊ എല്ലാവിധ ക്വിസ്യും ഒന്ന് കഴി ഒന്ന് ഓരോ ദിനങ്ങളാണല്ലോ ദിവസവും ഓരോ ദിനങ്ങളല്ലേ ആ വായനദിനം അതില് കൊറ പി ഡി എഫ് തരും ചെയ്യും എന്താ ടൈപ്പിംഗ്‌ മെസെ മെസേജും വിട്ടരും എന്നിട്ട് ഞാന് വായനാദിനത്തിന്റെ അന്ന് ടൈപ്പിംഗ് മെസ്സേജ് മാത്രാ നോക്ക ഞാൻ കൊറെ മുന്നേ വിട്ടന്നാണ് ടീച്ചറ് പി ഡി എഫ് നോക്ക മറന്നുപോയി ന്നിട്ട് ന്നിട്ട് ഇന്റെ കുട്ടിക്ക് അതില് കിട്ടിലാന്ന് പറയാ. ന്നിട്ട് ഓന ഓനന്നെ ആ്ഓഅനേ ഞമ്മള് കാരണം കിട്ടാതെ പോയപ്പളേ. എന്താ ടൈപ്പിംഗ് മെസേജ് അന്നെ അൻ ബതിലധികംണ്ടായിരുന്നു അപ്പൊ ഞാൻ അതെന്നെ ഉള്ളൂന്ന് വിചാരി. ച്ചു കൊറേ മുനെ വിട്ടാന്നീനു ടീച്ചർ ഞ പറ്റ മാ. എന്നോയി എന്നിട്ട് കുട്ടിയാകെ അന്തം വീട്ട്ക്ക്ണ് എല്ലാരും ഇങ്ങനെ ആൻസർ. ണ കണ്ടപളേ ഇമച്ചി എന്ത് പണിയാ കാ. കിട്ടിയന്ന് പറഞ് ഓനക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഗതികേടാണ് ഇപ്പൊ കിട്ടി ജീ ഷീലായപ്പളെ.
ഇവിടെ അങ്ങനെ തന്നെ എല്ലത്തിനും കിട്ടണം എന്നുള്ളതാ ഉം.
കൊഴപ്പല്ലാതെ പോവണ്ട് ഇപ്പോളൊക്കെ ഇനിപ്പോ.
ഇവിടെ പിന്നെ മോനാണ് ചെറിയ മോനാണ് പഠിക്കാ പഠിക്കാന് ഇങ്ങട് കി ട്ടൂലയനെ.
ആഹ ആ.
ന്നിട്ട് ഭയങ്കര ഇല്ല പെട്ടെന്ന് ഒറങ്ങി പോവും. രാത്രിയൊക്കെ വൈകുന്നേരം സ്‌കുള് ട്ട് വെരണങ്കിൽ അഞ്ചരാവും പിന്നെ ഓന ഓ ഒന്ന് അങ്ങട്ട് ഇങ്ങട്ട് ഇതാകുമ്പോത്തിന്. ച്ച് ഫുഡൊക്കെ കഴിക്കുമ്പോത്തേന് ഓന് ഒറക്കം വന്ന്.
ഉം നാ.
ഫുഡ് ആഹ് ശരി ആ ടൈമായിലെ ഉം.